ആഹ് ഹലോ
കേക്കുന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട് പിന്നേ ആശെയെത്തീലോ പിന്നെയും ആശയെത്തീലോ
പിന്നെയും ആശെത്തി
ഉം ഉവ്വാ ഉവ്വാ അട്ക്കളേലാണോ
ആഹ് അട്ക്കളേലെന്നേണ്
അപ്പം കെച്ചെന്തേ
കൊച്ച് ഇവടെണ്ട് അട്ക്കളേല്ണ്ട്
ആഹ് അപ്പം അനങ്ങാണ്ട് ഇരുന്നോളും അവള്
അനങ്ങാതിരിക്കും കൊർച്ച് കഴിഞ്ഞാ കെടെന്നുറങ്ങും
ആഹ് രാവിലെ ഒറങ്ങാേല്
ഓള് നേരം വെയ്കീട്ടാ നീച്ചതേ
ആഹ് ആഹ് ഉവ്വാ ഉവ്വ് പേരെന്നാ കൊച്ചിന്റെ പേരെന്നാ
കുട്ടിന്റെ പേര് ആയിഷ അനെ എ എന്താ ഫുഡ്ഡിന്
ഇന്നാ ഇന്ന് രാവിലെ അപ്പോം കടലക്കറിയായ്രുന്നൂട്ടോ ഇപ്പൊ ഞാൻ ചീര അരിഞ്ഞോണ്ട്‌രിക്കുന്നു ഉച്ചക്കത്തേന് കഴിഞ്ഞ ദിവസം കൊർച്ച് ചീര കൊണ്ടുവന്ന് വേലുച്ചീരെ നമ്മടെ വീട്ലൊകൊണ്ടരകൂട്ട് ഉം വേല്ച്ചീര വേല്ച്ചീര അതരിഞ്ഞോണ്ടിരിക്കുവാ പണി പണി പണി പണിയാ പണി കയ്ഞ്ഞാെടാ
ഇന്നേ ൻ തീമെട്ണൊള്ളൂ ഞാൻ പർഞ്ഞിലെ ത്ത് വെച്ച്ണ്
ആഹ് അവടെ അമ്മ വേറെ ആരും ഇല്ലെ സഹായത്തിന് അമ്മയൊക്കെ ഇണ്ടോ
ഇല്ലേ ഞാനും കുട്ടിം മാത്രാെള്ളു ഹസ്ബന്റും ഒര് മോനും പോയ്
ആഹ് കൊച്ച് വര്മ്പഴേക്കും എല്ലാ പണിയും തീർക്കോ അത് പെന്ഡിങ്ങ് വെക്കും ഉം ഉം
പിന്നെ നമ്മളൊറ്റക്കെല്ലേ ഞമ്മളൊറ്റക്കായതോണ്ട് വല്ലാതാണ്ട് ഇത്‌ല്ലല്ലോ
ആഹ് കൊച്ചിനെ നന്നായിട്ട് നോക്കണട്ടോ കൊച്ചിനേ ഉം അനങ്ങാണ്ട് ഇരിക്കെണാന്ന് പർഞ്ഞ ണ്ട് നോക്കി കോണം പൊര്ത്ത്ക്ക് ആണാ
കുട്ടി പൊർത്ത്ക്കെർങ്ങൂല അത് ഒക്കെ പേട്യായതോണ്ടേ
ആഹ് ഉവ്വ ഉവ്വ് ഉം നന്നായിട്ട് ശ്രദ്ധിക്കണം
പിന്നെ ഞമ്മള് അപ്പർത്തും ഇപ്പർത്തും വാതിലടിക്കണോണ്ട് ഓക്ക് തൊറക്കാനും കിട്ടൂലാ
ആഹ് ഉവ്വാ ഉവ്വാ ആഹ് ആഹ് ആഹ് തൊട്ടീലാണോ കെടെത്ത്ണേ അതോ ബെഡേലാേ അല്ലല്ല
ഓക്ക് തൊട്ടീലൊന്നും വേണ്ട ത്രെ ചെർപ്പത്ത്ന്ന് ഒയ്‌വാക്കിക്ക്ണ് തൊട്ടിലെക്കെ
ആഹ് ഉവ്വാ ഉവ്വാ പിന്നേ പിന്നെ എന്നാ
എന്താ ഉച്ചക്കക്കെന്താ കറി എന്താ
ഉച്ചയ്ക്ക് മോര് കറി ഇണ്ട് മീൻ വറ്ത്തത്ണ്ട് ചീരത്തോരം വെക്കാൻ പോകുന്നു. അരിഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ, ആഹ് ഒരു ലേശം ഇതുണ്ട്. മറ്റേ ഇത് ബീൻസിന്റെ തോരം. കൊച്ചു കൊണ്ടെയന്റെ ബാലൻസ് ഇച്ചിരി ഇരിപ്പുണ്ട്.
ഏഹ്.
ഞാ പെട്ടെന്ന് സമയം പോയിന്നേ. ഇന്നലേ ആ ക്രിക്കറ്റ് കളിയും കണ്ടിരിന്നിട്ട് സമയം പോയി എഴുന്നേറ്റപ്പോ. പിന്നെ പെട്ട ന്ന് ഞാനേ ഒരു അഞ്ചാറ് ബീൻസ് എടുത്ത് അരിഞ് പെറുക്കി. അവന് എല്ലാം കറിയും മീനൊന്നും അങ്ങനെ കൊണ്ടു പോകയില്ല. കഴിക്കാനായിട്ട് അങ്ങോടു സ്കൂളില്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നുല്ലാണ്ടു അങ്ങോട് ഒന്നും കൊണ്ട് പോകത്തില്ല.
മീനൊന്നും കൊണ്ടു പോകാനും പറ്റൂലല്ലോ.
ആഹ് അതെ അതെ. അങ്ങന കൊണ്ടു പോകാനും പറ്റൂല്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും പാട്. അങ്ങനെ. ഇവർ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പുൺ മാത്രണ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കയ കൊണ്ട് വാരിയോന്നും കഴിക്കാൻ പറ്റില്ല.
ആഹ് ആ.
അ അപ്പൊ അങ്ങനെ സ്പൂൺ കൊടുത്ത വിടണോന്നറഞ്. അപ്പൊ ഇത്ങ്ങനെ കോരിയോക്കെ കഴിച്ച് വരുമ്പോഴേക്കും മണിക്കൂർ എടുക്കും. നമ്മളിവി എല്ലാം വാരി വാരി കൊടുത്ത കൊടുതെ ഇ സ്കൂളിൽ പോയി പിന്നെങ്ങനെ തന്ന എന്നാലും അവന് സ്പീഡില്ല. അതാണ് കൊഴപ്പം.
ഉം.
ഉം ഉം ഉം. അവിടത്തെ മൂത്തെ ആള് എത്രായിലെന്ന പറഞ്ഞെ?
ഒന്നാം ക്ലാസിലെ.
ആഹ് ഒന്നില്.
ഓന് രണ്ടാള് വന്നാ പിന്നെ കണക്കാണ്. ജഗ പോക്കിരികളാണ്.
അപ്പൊ തന്ന കാര്യങ്ങളൊക്കെ ചെയ്യോ? അത്യാവശ്യം.
ഒന്നാം ക്ലാസ്സിലാ.
ആഹ് എല്ലാം കഴിച്ചൊളക്കെ ചെയ്തോളോ തന്ന വാരി.
വെക്കും. അപ്പൊ ഓനന്നെ മാറ്റും പിന്നെ നമ്മള്, പൗഡറും സ്പ്രേ ഒക്കെ നമ്മളന്നെ ഇതാക്കി കൊടുക്കണ്ടരും.
ആഹ് ഉവ്വവാ. അവർക്ക് സ്നാക്സ് ഒക്കെ കൊണ്ട് പോണ്ടേ? ഒന്നിലൊക്കെ കൊണ്ട പോണ്ടേ?
സ്നാക്സ് ഒക്കെ കൊണ്ടപോണ്ടണ്ടെ? സ്നാക്സ്
ആഹ് കൊണ്ടേയിനെ. റ്റ്റൂട്ട് ഉപേരിയ വെച്ചത്. ആ ഉപേരിണ്ട് ഇവട.
ആഹ് ഉവ്വാ വ്വ.
ന്നായിട്ട് വെച്ചതാ. ഇനിപോ ഓന്ക്ക് വേറെ, ഞമ്മക്ക് വേറെ ആവുമ്പോ ഒരു പണിയാവും.
അതെ ശരിയാ.
പിന്നെ അയിന്റെ എടെല് ഇവള് ചെറുതു ല്ലേ. അപ്പൊ അവിടെ അടുത്തത് വലിച്ചിടും.
ഉം ഉം ഉം ഉം.
ഓട്ടത്തില ഒരു
ആഹ് ഉവ്വാ വ്വ. ആ ഇനിയിപ്പ ചേട്ടൻ ചോറ്ന്നാ വരുവോ?
ആഹ് വരുവേ.
ആഹ് അപ്പോഴേക്ക എല്ലാം ഉം ഉം ഉം പണിയൊക്കെ തീർത്തിരിക്കണ്ടെ.
കറി വച്ച പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ട്. പിന്നെ ചെമ്മീനച്ചാർണ്ട്.
ആഹ് അതൊക്കെ മതി ധാരാളം. ഉം ഉം ഉം പിന്നെ വീട്ടിൽ പോവാറുണ്ടോ? സ്വന്തം വീട്ടിൽ പോവാറുണ്ടോ?
ഇന്റെ വീട് കൊറച്ച് ദൂരേണ്.
ആഹ് ദൂരെയാ. ഉം ഉം ഉം. ആഹ് ആഹ് ഉവ്വാ വ്വ. ആ ണ്ടുണ്ട്. ഉം ഉം എന്തോ
പോഹാറുണ്ടോ ബീച്ചക്കൊക്കെ
ആഹ് എടക്കൊക്കെ പോവൂടാ ഞായറാഴ്ച ദിവസം പോട്ടോ ഞായറാഴ്ച പോവും അവിടന്നാ ഈ ചീര പറച്ചോണ്ട ന്ന ഈഞായറാഴ്ച ഇപ്പൊ ഓർക്ക പൊങ്ങുണ്ടായിരുന്നന്ന്
ഉം
ഇവർക്ക് വലിയ ഇഷ്ടാട്ടോ ഇത് അരിഞ്ഞു പേർക്കണ പാട് ഭയങ്കര ആ പിന്നെ ഇത് കഴുകി വരുമ്പോഴേും ഒരു നേരെം എടുക്കും
അയിന എങ്ങനെ എന്താണ് തേങ്ങടുോ
ആഹ് തേങ്ങ ഒതുക്കും പിന്നെ വേണെങ്കി മൊട്ട ഇഷ്ടമുള്ളവർക്ക് മൊട്ട ഇടായി വീരുടെ ഉള്ളിും മൊട്ട പട്ടയുന്നവർക്ക് ഞൻ പിന്നെ കൊടുക്കും ഉണ്ടാക്കി ഇതിനത്ത് പൊരിച്ചിടും ചിക്കി ചിക്കി എടുക്കുവേ ആഹ് അപ്പ കൊച്ചു കഴിക്കോണേ കഴിക്കട്ടെന്നോർത്ത് അങ്ങനെയൊക്കെ ഓരോ ട്രിക്കുകളാന്ന് പറയത്
നമ്മുക്ക് പണി ഇല്ലെ ഡ്രിക്കുകളാ ണ്ടാവുള്ളോ
ആഹ് അതെന്നെ ഹോ എനിക്കാണെങ്കി പ്രീ ടൈം ഇല്ല ഒട്ടുംല്ല എന്റെ പൊന്നേ മതി മ്മ് മ്മ് ആഹ് ഫ്രീ ടൈം ഇതെന്നെയോ കണ്ടുപിടിച്ചിട്ടെറി ഇരിക്കാന്ന്ച്ചാ അന്നേരെ എന്തെങ്കി തീര അവിടെ എവിടെങ്കിലൊക്കെ കാണാം അപ്പൊ അതും ചെയ്ത കൊണ്ട് നടക്കും അങ്ങനെ ഒരു വിധം തീർക്കും അതാണവിടത്ത പ ഏഹ് എന്നടാ കേട്ടില്ല
ന്ന് ഡ്രസ്സൊക്കെ വാശ് ചെയനക്ക എപ്പളാന്ന്
അയ്യോ ഞാൻ ഇട്ടിട്ടുണ്ട് മിഷയത്തില് പിന്നെ മാ മറ്റേ അല്ലാണ്ടുള്ളത് ബ്രഷീട്ടൊക്കെ വരച്ച പെറക്കി കൈെടുക്കും അത് വൈകിട്ടാട്ടോ വൈകട്ടന്ന് തന്നെ അവൻ വന്ന് കഴുമ്പോ അവന്റെ യൂണിഫോം ഉണ്ടല്ലോ
ഇ വൈകുന്നാലാണ് അലക്കത് കാരണം ഈ ഇല്ലാത്തോണ്ടേ വൈകുന്നേരം അലക്കി രാവിലെ പോയിചിക്കാലോ
ആഹ് അതെ അതെ അതെ ഞാൻ വൈകിട്ട് അങ്ങനെ തി ബാക്കിയെല്ലാം മിഷതി ലിടും.
ഉം
എനി കേട്ടല്ലല്ല ചെളി ഡ്രസ്സൊക്കെ ഞാൻ അല്ലാണ്ട് അലക്കും
വേറെ ഏതേങ്കിലും ജോബ് ചെയ്യുന്നു
ഇല്ല ഇല്ലടാ ഇപ്പ ഇല്ല ഇല്ല നേരത്തണ്ടായിരുന്നു നേരത്തെ അക്ക ബാങ്കിലൊക്കെ വർക്ക് ചെയ്തതാ പി കല്യാണം കഴിച്ച പിന്നെ പോയില്ല
ഉം
ഉം
വേറെവന്നിണ്ട ഒരു ബസ് സ്റ്റേജ് പറഞ്ഞത്
ഏഹ്
പ്രത്യേജി നമ്മള ഈ വേ മരുന്ന് മുടിക്കൊഴിച്ചിണ്ടത്
ആഹ് അത് അത് മുടികൊഴിച്ചിലൊക്കെ മാറോ?
മാറുങ്ങള് കൂടണോ?
ആഹ് താരനൊക്കെ പോവോ ഈ താരനെ നന്നായിട്ടൊക്കെ നോക്കണേ എന്നാലും ഇപ്പൊ ഈ മഴ ക്കാലായോണ്ട തോന്നുന്നു മുടി നനച്ചിട്ട് കെട്ടിയേക്കല്ല?
താരന് ഊരവേദന ഒക്കെ മാറും നിങ്ങള് പൈസ ഒന്നും മൊടക്കണ്ട ഒരു ഐഡി അടിച്ചിട്ട മതി
ഉം അതന്ന അങ്ങനെ?
ഐഡ അടിച്ചിട്ടാ മതി അപ്പൊ നിങ്ങൾക്ക് ആവഷിയല്ലത് ഇങ്ങൾക്ക് തന്നെ നിങ്ങള അയിന്ന് തന്നെഓ
ഓർഡർ ചെയ്യാൻ വേറ്റും ആഹ് അങ്ങനെ അപ്പൊ ഇത് എത്ര ദിവസം എടുക്കും ഇവിടെ വരെണേങ്കി
വല്ലാതൊന്നും ദിവസം കിട്ട ഇതാക്കൂലങ്ങക്ക എവിടന്നും അതിന്റെ അത് വെച്ചാണ് നിങ്ങൾക്ക് ഇവിടെന്ന് വാങ്ങാം
ആണോ അപ്പൊ മുടി കോഴിച്ചിലൊക്കെ പോകൂലേ എനിക്ക് നല്ല മുടിയ ഉണ്ടായിരുന്നന്ന ഇതിപ്പോ വട്ടി വെട്ടി ഇപ്പ ലയറെ അടിച്ചിട്ടേക്കവാ ആഹ് ഓരോരോ ഫാഷൻ വരുമ്പോ അങ്ങനെ വെട്ടു ഇപ്പൊ വെട്ടി വെട്ടി ഒന്നും ഇല്ല
അഹ് മാറും
ആണല്ലേ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടു എ ജി ലൈഫ്ന്ന് പറഞ്ഞത്
ഇ പിന്നെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഇപ്പല പറഞ്ഞ എന്താണ് നമ്മള അടി കിട്ടും
ആഹ്
അതിന് നക്ക് സൂ ഒക്കെണ്ട് അപ്പൊ സൂ ഒക്കെ അറ്റൻ ചെയ്തോണ്ടി രാവിലെ ഓണാക്കിട്ടാൽ മതി വേറെപ്പില്ല നിങ്ങളെ പണിയട അങ്ങന ക കഴഞ്ഞും ചെയ്ത
ആഹ് ആഹ് ഉവ്വവ ഉം ഉം ഇപ്പ എല്ലാർക്കും മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ
ആട്ടോ എല്ലാരോട നമ്മക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കൻ
ആഹ് ആവോ പറഞ്ഞോളു കേക്കാ
കഴിഞ്ഞാ ചീരന്റെലെക്കെ അരിയൽ കഴിഞ്ഞോ
എന്റെ പൊന്നെ ചീര അരിഞ്ഞോണ്ട് ആഹ് അരിഞ്ഞു കഴിഞ്ഞു ഞാൻ അപ്പുറ കൊണ്ട് വെച്ചു അടുക്കളെ കൊണ്ട് വെച്ചു. ഇനി ഇപ്പ ഇവിടെ ഞാനും ചേട്ടയിയും കൊച്ചു ഉള്ളത്.
ഹേ
എ ഉംഅമ്മ് അമായി ചേട്ടടെ അമ്മ അച്ഛനൊക്കെ വേറെ വീട്ടില് അത് എനിക്ക് അമ്മായി അമ്മാവന് മ എന്റെ അമ്മച്ചീടെ എന്റെ അമ്മയുടെ ആങ്ങളയുടെ മോനാണ് ഇത് എന്റെ ഹസ്ബൻഡ്.
ഏ എങ്ങനെ ലൗ മേരെജണോ ആഹ്
അയ്യോ അല്ല അല്ല അല്ല അയ്യോ ലൗ മേരെജല്ല.
അല്ലേ ആശതും മനപ്പം അതൊക്കെ
എന്റെ പൊന്നേ മതി അതൊന്നുമല്ലാ. അങ്ങനെയൊന്നും ഇല്ലാടാ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ നമ്മള് ഞങ്ങ സ്വന്ത ക്കരിൽ അങ്ങനെ കെട്ടണക്കെയാണ് പക്ഷെ എന്തോ ഇങ്ങനെ സംഭവിച്ചു.
അല്ല നമ്മക്ക് എങ്ങനെ വരുന്നന്ന് പറയാൻ പറ്റില്ല ദൈവം എവിടെ എത്തിക്കുന്നെന്നും പറയാൻ പറ്റൂല്ല.
ആഹ് അതേന്നേ ഈ ചേട്ടായെ അങ്ങനെ കണ്ടിട്ട് കൂടി ഇല്ലായിരുന്നുന്നേ. ഇതിനെ പേടിയായിരുന്നു അതായത്
അ ഇച്ചരി സീനിയർ ആയിട്ട അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ലേ വെറത ആളും കണ്ടിട്ടില്ലെന്നേ പിന്നെ പെട്ടെന്നന്നും പോകത്തില്ല ആലോചി പല്ലി വാർന്നു ഇങ്ങനെ പിന്നെ പിന്നന്നാ അതെ ഇപ്പ ഇവിടം വരെ ഇരുന്നു നടന്നും ഇരുന്നും അതെയാ ഉം
കുഴപ്പില്ല നല്ലതീൽ പോട്ടെ ദൈവം അനുഗ്രഹിച്ച് നല്ല തീൽ പോട്ടെ ജീവിതം.
അതെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്നല്ലേ ഏറ്റവും പിന്നീടല്ലേ ബാക്കിയെല്ലാം
അപ്പ ഹാപ്പിയല്ലെ ജീവിതം മൊത്തം
അതെ അതെ ഹാപ്പിയാട്ടോ.
ഉം പിന്നെ അമ്മാവനും അമ്മാവനും ഒക്കെല്ലേ ചെലേത് ഫാമിലി ഫാമിലീന്ന് പ്പാരും കുടുംബ ബന്ധങ്ങളന്നെ മുറിയും വിചാരിച്ചിട്ട് അങ്ങനെയും വരൊല്ലോ എന്തെ
ആഹ് അതെ അതെ. എനിക്കങ്ങനെയൊന്നും ഇഷ്ടല്ല ആഹ് എനിക്ക് എല്ലാരും ഉള്ളതാ ഇഷ്ടം. ഇപ്പൊ ഇവിട് ഞങ്ങള് മൂന്നു അല്ലേ ഒള്ളു. പക്ഷെ എനിക്കെന്നാലും ഒരു ഒറ്റപ്പെടല് ഫീലെയ്യൂ ന്നേ. നമ്മക്കന്നേ മനസിലായോ
അല്ല അമ്മെന്റെട്ത്ത് ആരാ ഇല്ലത് അവ്ടെ
അമ്മ അവര് രണ്ടു ഉള്ളൂ അവ്ടെ ചേച്ചി നാത്തൂനുണ്ട് നാത്തൂനെ കെട്ടിച്ച്‌വിട്ട് മൂന്ന് പിള്ളേര്ണ്ട്. ഉം ചേച്ചി എടക്കൊക്കെ വരും അങ്ങനെ ചേച്ചി സു ആഹ് നല്ല സപ്പോർട്ടാ സൂപ്പറാ ഉം
ഏഹ്
സൂപ്പറാ സൂപ്പറാ ഉം എന്തായാലും ഓടി വരൊക്കെ ചെയ്യും. ആഹ്
ര രണ്ട് ബന്ധും കൂടിയാണല്ലോ
ആഹ് അങ്ങനെ ആഹ് ആഹ് അ
ഒന്ന് ഇങ്ങനെ അതും പിന്നെ ഒന്ന് അമ്മ അമ്മാവന്റെ മോളും
ആഹ് അതെ അതെ അതെ. നിങ്ങളങ്ങനെയാണോ?
അല്ലല്ല
ആഹ് ന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടാ പിന്നെ വിളിക്കാട്ടാ ആഹ് ആഹ് ആഹ്